ആടാ
ഇപ്പ സു
ആ എന്താ വിശേഷം? ക്ക
സുഖാണ്, സുഖായിട്ട് പോണ് ഓ പിള്ളേരൊക്കെ ഇണ്ടോ?
പിള്ളേരുണ്ട്. പിള്ളേര് മൂന്നാ ന്നാണ് മൂന്ന് പെമ്പിള്ളേരാണ്.
ഓ, എ എത്രാം ക്ലാസ്സിലാ പഠിക്ക്ണത്.
മൂത്ത ആള് പത്താം ക്ലാസ്സിലേകായിക്ക്ണ് ഇത്തവണ. രണ്ടാമത്തെ ആള് ഒമ്പതാം ക്ലാസ്സില്. ഇളയാള് മൂന്നാം ക്ലാസില്.
ആഹ് അങ്ങനെല്ലേ, പിള്ളേർ പഠി ക്കാനൊക്കെ ഉഷാറാണോ? എങ്ങനെണ്
ആഹ് പുള്ളേർക്ക് പഠിക്കാന് ഒക്കെ വല്യ കുഴപ്പല്ല, ഇപ്പോ ക്ലാസ് തുടങ്ങിയല്ലേയൊള്ളു
ആഹ് അങ്ങനല്ലേ, ആഹ് പുസ്തകങ്ങളൊക്കെ പോതി പൊതിയലൊക്കെ കഴിഞ്ഞോ? ബുക്കൊക്കെ കിട്ടിയോ
എന്താ കേട്ടില്ല കേട്ടില്ല, ആഹ് യൂണിഫോമ് അവർക്ക് ഇത്തവണ ഞാൻ എടുക്ക്ണില്ല. യൂണിഫോമേ, യൂണിഫ യൂണഫോമ് അടിക്കാൻ കൊടുത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തവണ ഈ തവണ ഒരാൾക്കിന്നവിടെ തീരും. അപ്പൊ മറ്റയാക്ക് തവണത്തെ യൂണിഫോം എടുത്ത ട്ത്തില്ല, എന്താന്ന് വെച്ചാ ഇപ്പൊ ബാക്കിയുള്ളതൊക്കെ എടുക്കണേന് ഇപ്പതായി, ഇപ്പൊ യൂണിഫോമ് ഇണ്ട് താനും അപ്പോ
ഹ്മ്മ് ബാഗും, ഊണൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇപ്പം പെരുന്നാളായിട്ടും എന്റെ വീട്ടിക്ക് പ്പം പോന്നെക്കാണ്.
ആഹ് അത് കാരണം ഫ്രീ ഉണ്ടാകുവായിരിക്കുലെ.
ബീഫൊക്കെ കിട്ടാറുണ്ടോ?
ആഹ് ബീഫ്ന്നലെ കിട്ടി. ഇന്നലെ അധികം ഇണ്ടായി എന്നിട്ട് കേക്കനില്ലേ
ഇപ്പൊ കേക്കുന്നുണ്ട് കിട്ടാറുണ്ടോ നീങ്ങളാ അവിടെ
ഇന്നലെ ഇന്നലെ കിട്ടി കുറയും
ഓ ബീഫ് ഓക്കേ എന്താ ചെയ്യാറ് എ വെള്ളല്ലാതെ വ
ആ ആ
പിന്നെ
ചിയവി ഇറച്ചി ഏ ആദ്യം കുക്കറിലിട്ടാണ് വെവി വേവി
ആ ഉവ്വ് വ്വ അന്നിട്ട് പിന്നെ എന്തെയ്യ് ണ്
ഒര് ശകലം മഞ്ഞൾ പൊടിം ഒര് ശകലം ഉപ്പൂട ഒരുത്തിരി കൊറച്ച് വെള്ളും പാരാ
അ കൊ
ഇങ്ങട്ടൊര് നാല് അ ഞ്ച് വിസിലട്പിക്ക വെല്ല്യ വെല്ല്യ ബീഫ് ഫീന്റെ കഷ്ണങ്ങൾ മുറിക്കാതെ
ആ
നാലോം കുക്കറിലിട്ട് വേവിക്ക വേവിക്കന്ന് പറഞ്ഞ പുഴുങ്ങാ നമ്മള് പൂളെയ്ക്കെ പുഴങ്ങ്ണമാതിരി തന്നെ നല്ലോം പുഴിങ്ങെട്ക്ക
ആ
ആ പുഴ്ങ്ങി യെടുത്തതിന് ശേഷം അത് ചെർതാക്കി നീളക്കത്തിൽ അരിയ അ പുഴു ചൂടാറിയതിനന് ശേഷം നീളക്കത്തില് എരിയാ
ആ ആ അപ്പൊ അധികം വേവ്ണ്ടാവോ പ്പയ്നൊക്കെ
ബീഫിന് അത്യാഞ്ചാറ്ഏഴ് വിസിലൊക്കടിക്കണ്ട ബീഫ് വേവാന്
ആ അത് അത്രയും വേവ്ണ്ടാവും അതല്ല ഇപ്പോ ഈ കിട്ട്ണ ബീഫ് എന്ന് പർഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കിളന്ന് ബീഫാണ് അധികം വേവ് കൊറവായിരിക്കും
ആ അഅ് എല്ലാ ബീഫു ഒരേമാതിരി യല്ലാ ബീഫിനനുസരിച്ച് നമ്മള് കൂക്കിപ്പിക്കാൻ പറ്റുള്ളൂ മൂന്ന് വിസിലാണേ മൂന്ന് വിസില് പ്പം നല്ല മൂത്ത എർച്ചി ബീഫാണെങ്കി നല്ല വേവ് ണ്ടാവോല്ലോ
ആ ഉവ്വ വ്വ
ആ വേവ്ണ്ടാ ക്കും അത് വി എളയെ പോലത്താണെങ്കി അത്ര വേവ്ണ്ടാവൂല്ല അയ്നൻസരിച്ച് നമ്മൾ ചെയ്യണം മൂന്ന് വിസിലടിക്കണം അങ്ങനെ ഒര് മൂന്ന് വിസ് ലൊക്കെ അടുപ്പിക്കാന് നീളക്കത്തിൽ അരിയാ
ആ
നി വണ്ണല്ല വണ്ണം കൊർച്ച് നീള ക്കത്തിനിങ്ങനെ അര്ഞ്ഞ് കൊട്ക്ക ആ ഇങ്ങട്ട്യ്ക്ക് മുളകും പൊടിം മഞ്ഞപ്പൊടിം ഉപ്പുംപൊടിം കോൺഫ്ലുവറും പൊടി ഇഞ്ചി വെള തുള്ളി പേസ്റ്റിട
ആ ആ ആ
മിക്സ് ചെയ്യ മിക്സെയ്തിട്ട് ഇ ച്ചി ഒര് ഒര് ച്ചിരി വിനാഗിരിയു വാണം
ഒവ്വാ ഒവ്വാ
ഇന്നിട്ട് അഹ് നല്ലോ മിസ്സ് ചെയ്തിട്ട് ഈ ബീഫ് നമ്മളയ്ക്കിട്ട് കൊട്
ആഹ് ഉവ്വാ വാ
ഇങ്ങട്ട് ബീഫ് ഇട്ടിട്ട് നല്ലോ കൊഴച്ച് ഒര് അരമണിക്കൂർ റെസ്റ്റെയ്യാൻ വെക്
ആഹ് ഉവ്വാ ഉവ്വാ
ഇങ്ങിട്ട് വെളിച്ചെണ്ണക്ക് ഏഹ് വെളിച്ചെണ്ണയിലിട്ട് കൊറച്ച് തോനെ മുങ്ങി പൊ പൊന്തി പൊരിച്ചണ മാതിരി വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാ.
ആഹ് അപ്പൊ നല്ലതാണാ?
ആ നല്ല ടേസ്റ്റാണ്. ചെ ചെറിയ മക്ക് ക്കൾക്കൊക്കെ ഇണ്ടാക്കി കൊടുത്താ തന്നെത്താനെ ഓട്ടോമാറ്റിക്കായിട്ട് ബീഫ് വയറേലാകും.
ഞങ്ങള് ചിക്കൻ ചെയ്യല്ണ്ട് അങ്ങനെ. ബീഫ് അങ്ങനെ കാണി വെരും ബീഫ് ഞങ്ങള് സാധാരണ ഇങ്ങനെ വിസലടിപ്പിച്ചിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണയില് വെറുതെ പൊരിച്ചിട്ട് നമ്മള് ലാസ് ച്ച് കുരുമൊളകും കൊല്ലമൊളകും എല്ലാനൂട്ട് അനെ ആക്കി എടുക്കൂല്ലേ നല്ലോണ്ണം കറപ്പിച്ച്
ആഹ് അങ്ങനെയാല്ലേ ചെയ്യാറ്
അങ്ങനെ വരട്ടി വരട്ടി വരട്ടിയാണ് ഞങ്ങൾ എട്
ആ അത് ഞമ്മക്ക് ഫുൾ കളർ ഇണ്ടല്ലോ റെഡ് ഫുൾ കളർ ഇല്ലേ ചിക്കനിലൊക്കെ നമ്മള് യൂസ് ചെയ്യണേ?
ആവോ ഞങ്ങൾ ഫുൾ കളർ ക ഫുഡ് കളർ ആഡ് ചെയ്യല് കൊറവാ
ആഹ് ഫുൾ കളർ ഇണ്ടെങ്കി അല്ലെങ്കിൽ കാശ്മീരി മുളക് കും പൊടി ഇണ്ടല്ലോ എരിവില്ലാത്തെ?
സ്സിലായി. അത് നല്ലതാ അതാവുമ്മൊ കളറ്ണ്ടാവും.
ആ അതും കൂട്ടിയേണ്ടായാല് റെഡ് ഡ് കളറാവും നല്ല ടേസ്റ്റാ കഴിക്കാനായി ഇപ്പം ടേസ് ക്കാണ് അപ്പൊ ഞമ്മക്ക് വെറുതെ- വെറുത കട്ടൻചായയൊക്കെ കാപ്പി കഴിക്കുമ്പം അയ്ക്ക് വെറുതേ ആയി എനിക്ക് ഇങ്ങനെ കടിക്കൻ ഒരു ര
കടിക്കനാ
ആ അപ്പൊ ഞമുക്ക് നെയ് നെയ്ച്ചോറൊക്കെ വെക്കുമ്പൊളും ഞങ്ങളൊക്കെ ഇങ്ങനെ ഇത് സ്വന്തയിട്ട് കഴിക്കും റ്ണ്ട് ആ അങ്ങനെ ഇവിടെ പ്പ ഞങ്ങളൊക്കെ ഫ്രൈ ചെയ്യാറുണ്ട് അങ്ങനെ. നിങ്ങളൊന്ന് ചെയ്തോ
ആ ഇനിയിപ്പോ ഒന്ന് അതൊന്ന് ചെയ്ത് നോക്കട്ടെ ട്ടാ എന്തായാലും. എന്തായാലും സൂപ്പറായിട്ടാ തോന്നണേ. ആ വേറെ ഉം പിള്ളേർ പിള്ളേരൊക്കെ എന്ത്യേ?
പിള്ളോരൊന്നുല്ല മാരേജ് കഴിഞ്ഞിട്ടില്ല
ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ പഠിക്ക്യാണോ?
ഞാന് പി ജി ക്ക് പഠി
അതെല്ലേ ആ അ പ്പം പഠിത്തം തീരാറായാ കഴിഞ്ഞ?
കഴിഞ്ഞ വർഷം കഴിഞ്ഞ് ട്ടിണ്ട് ഇപ്പം പിന്നെ ഫാഷ ഷൻ ഡിസൈനിങ്ങും പിന്നെ ഓരോന്നിങ്ങ നോക്കിങ്ങനെ നിക്കാണ്. ജോലി കേറിയിട്ടില്ല ജോലിക്ക് കേറിയിട്ടില്ല ജോലി കിട്ടി ട്ട് വേണം.
ഏതൊക്കെയാ പഠിച്ചെ?
പി ജി ക്കായിട്ട് പഠിച്ചാണ്.
ആ ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജി ഏത് സബ്ജ ക്ടാ എടുത്തെ? സോഷ് ആ മനസ്സിലായി മനസ്സിലായി ആ എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ എളു പ്പായിരുന്ന?
വെല്ല്യ ഇതൊന്നൂല്ല വെല്ല്യ ടെഫ് യെന്നെയാണ് ഇപ്പത്തെ പരീക്ഷിം ഇതൊക്കെ, പഠിക്കാനൊക്കെ വല്യ പരം തന്നെയാണ് കൊഴപ്പൊന്നൂല്ല, തട്ടീം മുട്ടീം അങ്ങനെ പാസായി കിട്ടും വിചാരിക്കണ്.
ആ ഈ പ്രൊഫഷണൽ കോഴ്സ് ഇടുക്കുമ്പേന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഒന്നിനും പോവാതെ
ആ ഒന്നും കുഞ്ഞു ആ എന്താ അറിയീലാ. ഒന്ന് ഞമ്മള് ഇങ്ങനെ ച ചവിട്ടി പിടിച്ച് ഇങ്ങനെ പോവല് കഴച്ചിലായി കിട്ടട്ടെ, വിചാരിക്ക്ണ് പിന്നെ എന്തേയിന് ആ അതാണ് ഇ ടി ടി സിക്ക് കിട്ട് ഇട്ട് നോക്കണം ടി ടി സി കൊട്ത്താണ്ടേ
ആ ആ എനിക്കേറണ്ട അത് രണ്ട് വർഷത്തെ കോഴ്സ് സല്ലേ?
ആ രണ്ട് വ വർഷത്തെ കോഴ്സ്ണ്ട് അയിന് കേറാൻ നോക്ക ക്കണം ന്നാ നമ്മക്ക് ജോലി എന്തെങ്കിലും ആയാലും കൊഴപ്പൊന്നുല്ലാല്ലോ ആഹ് അങ്ങനെ ഞാന് ഓൺലൈൻ ആയി പിന്നെ ഇഞ് ഓഫ് ലൈന് ആയിട്ടോ നോക്കണന്ന് വിചാരിച്ച് നിക്കും
ഉം അതിന് ഓഫ് ലൈന് ആ അത് ഓഫ് ഓൺലൈൻ ഉണ്ടല്ലോ ഇല്ലേ
ആ ഓൺലൈയിനായിട്ടുണ്ട് ഓഫ്‌ ലൈനായിട്ടുണ്ട് ഓൺലൈനായിട്ട് നോക്കണന്ന് വിചാരിക്കുണ്ട് ഇപ്പൊ ഈയെന്നും എന്നും വണ്ടിക്ക് പോകുമ്പോ ക്യാഷ് റെഡി ആയിട്ട് കിട്ടണില്ലെ ഞമ്മക്ക് ഫുള്ള് ചാർജ് കൊടുക്കണം ഈ സ്കൂൾ കുട്ടികളെ മാതിരി യൂണിഫോം ഇ ണ്ടാവൂലല്ലോ
അതിപ്പം വെക്കേഷൻ സമയമല്ലേ
ആ
അല്ല അതിന് യൂണിഫോം ഇല്ലെ അപ്പാ
ബുദ്ധിമുട്ടാണാണൊ
അതെ ഇല്ലേ
ഊണൊക്കായോ എന്താന്ന് ഫുഡ് എന്താ
ഊണായോന്ന് ചോയിച്ച് കഴിഞ്ഞാ ഊണ് ചോറ് അടുപ്പത്ത് റെഡി ആയിക്കൊണ്ടിരിക്ക്ണ് ഞാന്ച്ച് വഴിക്കിയ ഇട്ടത് അപ്പൊ ഇപ്പൊ തന്നെ ആവും ഇപ്പ ഹസ്ബന്റ് ഇവിടെ ഇല്ല ഇപ്പ തന്നെ വരും
ആ
അപ്പത്തേക്കും എന്തായാലും ആവും പിന്നെ ഞാൻ ഒന്ന് പരിപ്പ് താളിച് വെച്ച്
ക്ക്ന്ന് പറഞ്ഞാണ്ട് ഞങ്ങളെ നാട്ടിലൊക്കെ തക്കാളി പെരിഞ്ചീരകം പച്ചമുളക് ഏ വെളുതുള്ളിവിട്ടാണ്ടാണ് താളിക്ക ങ്ങളവിടെ എങ്ങനെ താളിക്ക
ഞങ്ങള് പെരിഞ്ചീരകം ഇടൂല
ആ പെരുംജീരകം ഇടൂലലേ
ആഹ് ബാക്കിയുള്ളതൊക്കെ ഇട്ടിട്ട് പരിപ്പിട്ട് അടിച്ചിട്ട് ഒന്ന് കടുക് പൊട്ടിച്ച് താളിച്ചെടുക്കും.
കടക് ഇടോ പരിപ്പ്ക്ക് ചീരുളിലല്ലെ വറവ് ഇടാ
ചെറുള്ളിയിൽ ഇടുന്നോരുണ്ട് ഞാൻ വെറുതെ കടുക് പൊട്ടിച്ചെടുക്കല പതിവ് അത് ചെറുള്ളിയിൽ വേറെ അ ഇങ്ങനെ മുളക് കെ
ഏ ഞമ്മളിവിടെ ചീരുള്ളിൽ വറവിട്ട് നല്ല ടേസ്റ്റ ആണ് പിന്നെ വെറ്റൽ മുളക് ഇടും ഞമ്മൾവിടെ
ണ്ട് പിന്നെ ഞാനിപ്പോ ഇന്നിപ്പോ ആ ബീഫ് പിന്നെ കുറച്ച് ഇരിക്കണ്ട് അപ്പൊ ഞാൻ നോക്കിപറഞ്ഞ ഈ കറി ആ ബഫ ബീഫ് വര ട്ടി വച്ചേകണതാണ് പൊരിച്ചും വെച്ചിട്ടുണ്ട് വരട്ടിയും വെച്ചിട്ടുണ്ട് ഫ്ര ഒരണ്ണം ഫ്രൈചെയ്ത് ച്ചോ സ്വർണം വെറുതെ തിന്നുന്നതോ വെള്ളം പറ്റിച്ചിട്ട് ഇങ്ങനെ വരട്ടി വരട്ടി വരട്ടിയാക്കി വെച്ച്
ആഹ ബീഫൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെട്ട ആളാണോ
ഞങ്ങക്ക് അങ്ങനെ വലിയ താല്പര്യം കുറവാ ഇത് കിട്ടുമ്പോ കുറച്ച് തിന്നൂട്ടോ അല്ലാണ്ട് ബീഫോനോട്‌